ഏഷം സുഖാണോ
ആഹ് സുഖമായിട്ടിരിക്കുന്നു
ആഹ് വേറന്തെ അവ്ടെ കാലാവസ്തെല്ല എങ്ങനെ
ആഹ് കൊഴപ്പില്ല ഇന്ന് നല്ല വെയിലായിരുന്നു
അതാ ഇവിടെ നല്ല മഴയാന്ന്
ഹാ
മയെന്നെ ച്ച ഭയങ്കര ഇടെ അവധി പ്രഖ്യാപിച്ചിന്
ആണോ
ആ വേറെന്തെ ഭക്ഷണെല്ലാം കഴിച്ചാ
ആ ഭക്ഷണൊക്കെ കഴിച്ചു മോനെ ഉറക്കുവായിരുന്നു അയ്ന്റെ ടക്ക് കോളെയ് താ
ങ്ങൾ നേർ നേരത്തെ ഭക്ഷണം കഴിക്കൊ
ആഹ് നേര്ത്തെ കഴിച്ച് എന്റെ സ്വന്തം വീട്ടിൽ നിൽക്കാൻ വന്നതായിരുന്നു രണ്ടു ദിവസെ
അതെയ ആഹ്
അപ്പ നേര്ത്തെ കഴിച്ചു അവിടെ ഹസ് വീട്ടിലാണെങ്കി പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആവും കെടക്കുമ്പൊ
ആഹ് സ്വാദ് ജയിൽന്ന് പൊർത്തെറങ്ങിയ പോലെ ആയിരിക്കുംല്ലേ
അതെ ഫ്രീഡം കിട്ടി
ഞമ്മള് പിന്നെ വീട്ടി തന്നെയാ ഞമ്മളെ വീട്ടിൽ തന്നെയല്ലേ
ആഹ് അതെ
സ്വന്തായിട്ട് വീടെടുത്തിട്ടില്ല
ഇല്ല സ്വന്തം വീട് തന്നെയ ഹസിന്റെ
അതെയ ആഹ് അരെല്ല ണ്ട് അവിടെ
അവിടെ അമ്മായിമ്മ്യുണ്ട് ഹസുണ്ട്.
ആഹ്.
പിന്നെ മകനുണ്ട് മകനും ഞാനും ഇവിടെ എന്റെ വീട്ടി പ്പവന്നിട്ട് രണ്ട് ദിവസംക്കയായി. എനിക്ക് രണ്ട് കുട്ടികള് രണ്ട് കുട്ടികള് മോ അസി പഠിക്കുന്നു.
മൂന്നാം ക്ലാസ്സിലാ.
ഒന്ന് ഒന്ന്
ഒന്നാം ക്ലാസ്സിലാ. എന്താ വച് ആഹ. അതെയ ആ അന്നേരം എന്താ ഭക്ഷണ ആക്കീത്.
മ ഇപ്പ ചോറ്
ചോറിന് കറിയെന്തേ?
ഏ
എന്ത്.
ന്നുവാരുന്ന് കൊഴുവാൻ
കൊഴുവാട്ടിയാ.
പറയും കൊഴുവന്ന് പറയും അവിടെ എന്തോ പറയുന്നന്ന് എനിക്കറിയില്ലലോ.
കൊഴുവ എങ്ങനെയാ വെച്ചേ മീനാ അത്.
ആ ചെറിയ മീൻ കൊഴുവയ്ക്ക് വേറൊരു പേരു വരുവല്ലോ? വേറെന്തോ പേര് കൂടെ പറയും.
നത്തലാ മറ്റാ പറയന്ന്.
അല്ല ഇവിടെ കൊടുതന്നാ പറയുനെ ചൂടൻ എന്നൊക്കെ പറയും
അന്നേരം അതെങ്ങനെയാ കറി വെച്ചേ.
അത് പറ്റിച്ചു തേങ്ങയിട്ട പീര പറ്റിച്ച്.
തേങ്ങ അരച്ചിട്ട് അല്ലകില് തേങ്ങാ പാലാ
തേങ്ങ അരച്ച് തേങ്ങ ഒരു അടി അടിച്ച് മിക്സിൽ ഒ രൊറ്റ അടി അടിച്ച് ഇടുത്തിട്ട്. സാധാ കൂട്ടാനൊക്കെ
ആഹ ഞാൻ ഇലക്കറിയെ വെച്ചന് തേങ്ങ അരച്ചിട്ടന്നെ അത് ഞമുക്ക് രാത്രി നിങ്ങൾ ഉച്ചക്കേ വെച്ചതായിരിക്കൂല്ലേ.
ആ ഉച്ചയ്ക്ക് വെച്ചതാ.
ആഹ അങ്ങനെ ഞാനും ചെയ്തത്. ഉച്ചക്കെ വെച്ചത്തിട്ട് പിന്നെ കുട്ടികള് മാഗി ആക്കി തിന്നന്ന്. രാത്രി
ആയിരിക്കും പിള്ളേർക്ക് അതൊന്നും മേടിച്ചു കൊടുക്കരുതന്നും പറഞ്ഞ്.
ആഹ ആ എന്റെ ഭർത്താവും അങ്ങനെ പക്ഷെങ്കില്. കുട്ടികള ഞാൻ വിചാരിച്ച മതി അടക്കല്ലേ എപ്പോഴെങ്കിലും കുടുംബം എന്തിന്നാ
അതെ വല്ലപ്പോഴൊക്കെ കൊടുക്കുന്നൊന്നും കൊഴപ്പൊന്നല്ല ദിവസവും നമ്മള് കൊടുക്കാരുന്ന
ആഹ അതുകൊണ്ട് ഞാൻ പിന്നെ മേടിച്ചു കൊടുത്തേക്കും.
ഉം നമ്മടെ പിള്ളേർ ഹെൽത്ത് നമ്മളല്ലേ നോക്കണ്ട അവര് പറയുന്ന കാര്യമാണ്.
അതെ
ഉം
ആഹ്
മക്കളൊക്കെ പഠിക്കുവാണോ
ആഹ്മൊ ഒരാൾ പ്ലസ് ടുവിന് പഠിക്കുന്നു ഒരാൾ ഒന്നാം ക്ലാസ്സില് ഒരാൾ ഒമ്പതാം ക്ലാസ്സില്
ആഹ് മൂന്ന് മക്കളന്നെ
മൂന്ന് പെൺകുട്ടിയളാണ്. ആഹ് പിന്നെ ഇത് രാവിലെ എന്താക്കീന്? രാവിലെ എന്താക്കീന്? രാവിലെ എന്താ ഇണ്ടാക്കീനേന്ന്.
നാളെയോ?
രാവിലെ എന്താ ഇണ്ടാക്കീന്യേന്ന്, നേരത്തെ എണീക്കല്ല ഇണ്ടാ?
രാവിലെ എർ അങ്ങനെ നേർത്തെയൊന്നും എഴുന്നേക്കാറില്ല. സമയത്തേ എഴ്ന്നേക്കാൻ, അവിയലുണ്ടാക്കാറുണ്ട്
അതെങ്ങെനേണ്ടാക്കല്?
വെജിറ്റബിൾസെല്ലാം കൂടെ വേവിച്ചെട്ത്തിട്ട്
ആഹ്
തേ തേങ്ങയും മഞ്ഞപ്പൊടിയൊക്കെയിട്ട് പെര് ജീരകവും കുരു ഏഹ്
ഇഞ്ച്യൊക്കെടൂലെ?
ആഹ് അതെ ഇടും. പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്ന് ഒറ്റടി അടിച്ചെടുക്കും മിക്സീല്. പച്ചമുളക് കൂടുതലിട്ട് ഉള്ളി എക്കെ ട്ട്. ആഹ് വെളുത്തുള്ളി ഇട്ടാ നല്ലതാണ് വേണങ്കി ഇടാ.
അതെയോ
അങ്ങനെ ഇട്ട് ഒരടി അടിച്ചടുത്തിട്ട് ആ അരപ്പ് ഇതിലോട്ട് ചേർത്ത് കറിവേപ്പില ഇട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മിക്സ്ചെയ്ത് നല്ല
എന്നിട്ട് മിക്സീല് ഒരിക്കെ അരക്കൂ?
ഓഹ് ഒറ്റടി അടിച്ചാമതി. ഒരുപാട് അരഞ്ഞുപോയാ ശരിയാവില്ല.
ആഹ് ആഹ് എന്നിട്ട് തൈര് ഒഴിക്കലായിരുക്കു അല്ലേ.
ആഹ് തൈരൊന്നും ഒഴിക്കാറില്ല അല്ലാതെ ന്നമ്മള്ണ്ടാക്കും തൈരൊഴിക്കുന്നതൊക്കെ വല്യ വല്യ സദ്യകളൊക്കെ വെളമ്പുമ്പോ അവര് തൈരൊക്കെ ഒഴിക്കാറ്ണ്ട്.
അല്ലാണ്ട് പച്ചടി ആവും അല്ലാ അവിയലാവും?
അവിയലാവും.
അതെയാ ഞാൻ തൈര് ഒഴിക്കുന്നെന്ന് പറയുന്ന്. ഇണ്ടാക്കല്ണ്ട് തൈര് ഒഴിക്കല്ണ്ട് പിന്നെ പച്ച നെയ്
പിന്നെ കൊറച്ച് പുളി അത് തയ് ഇച്ചിരി പുളി രസത്തിന് വേണ്ടിയാ പുളി കിട്ടാൻ വേണ്ടിയാണ് തൈര് ഒഴിക്കുന്നത്. നമുക്ക് തൈര് ച്ചില്ലെങ്കി പകരം ചെറിയ പുളിയുള്ള മാങ്ങയൊ ഇട്ടാ മതി.
അങ്ങനെ ഇട്ടാമതിയല്ലേ. വെളിച്ചെണ്ണ ഒഴിക്കൂലേ കൊർച്ച്?
ആഹ് ആഹ് വെളിച്ചെണ്ണ ഒഴിക്കുന്ന നല്ല ടേസ്റ്റാ രുചി കിട്ടാൻവേണ്ടി.
ആഹ് അങ്ങന
ഉം കറിവേപ്പെല ഇടണം പച്ചക്ക്.
ആഹ് ഇങ്ങള് സാമ്പാറെങ്ങനെ വെക്കല്?
സാം
സാമ്പാറ് കഷ്ണങ്ങളല്ലാം മുറിച്ചിട്ട് വെൾള മഞ്ഞപ്പൊടിയിട്ടിട്ട് വേവിച്ചിട്ടാ? മസാലെയെല്ലു ഇടല് വർത്തര്ച്ചിട്ട്.
അതല്ല അങ്ങനെയല്ല. സിമ്പിൾ തല്ലി ക്കൂട്ടി ഒരു സാമ്പാർ
എങ്ങനാ
അത് കുക്കറ്ല് കഷ്ണങ്ങളൊക്കെ വേവിക്കും
ആഹ് വേവിക്കും ആഹ്
വേവിച്ച് ആഹ് വേവിച്ചിട്ട് അത് ആഹ് ഏഹ് ആദ്യം കെഴങ്ങും ഏഹ് ഇതൊക്ക പരിപ്പും കൂടെ ഒറ്റടി അടിച്ചെടുക്കും കുക്കറ്ല് അത് വെന്ത് വരുമ്പോ അതിലേക്ക് കഷ്ണങ്ങള് ഇടും
ആഹ് ഞാൻ അന്നേരം ഇങ്ങനെയാ ചെയ്യല് പസ്റ്റ് ആദ്യായിട്ട് ആക്കുമ്പേല് ഇങ്ങനെയാ ചെയ്യല് ഇപ്പം പക്ഷെ അങ്ങനെല്ല പരിപ്പും എല്ലാ കഷ്ണങ്ങളും ത ക്കാളി ഉള്ളിയും പച്ചമൊളകും ഇഞ്ചി എല്ലാ എ ടുത്തിട്ട് രണ്ട് കൂക്കല് കൂക്കും അത് കൂക്കി കഴിച്ചിട്ട് കൊറച്ച് വെളിച്ചണ്ണേല് അരിയിടും നിങ്ങള് അരിയിടോ
അരി ഇടത്തില്ല
അരി ഇടത്ത്ല്ലല്ലേ നിങ്ങളാരും ഞമ്മള് ഇട്ത്തെ എല്ലാരും ഇടല്ണ്ട്
ആഹ്
അരി ഇട്ടിട്ട് വെയ്യെ തേങ്ങയിടും തേങ്ങയിട്ട് നല്ലോണം വറ്ക്കും വറ് ത്ത് കഴിഞ്ഞാ ചെ ചെറിയ ചീരകം കുരുമുളക് കൊത്തമ്പാരി മഞ്ഞ ഇത് മഞ്ഞൾപ്പൊടി പിന്ന മാ സാമ്പാർ പൊടി കായം ഇതെല്ലാം ഇട്ട് നല്ലോണം വറ്ക്കും വറുത്ത് കഴിഞ്ഞിട്ട് കൊറച്ച് പുളിയും ഇട്ട് ട്ട് മിക്സില് നല്ലോണം അര അരച്ചിട്ട് അയ്ല് ഒഴിക്കും കടുക് പൊട്ടിക്കല അങ്ങന അല്ലേ നിങ്ങളത്
ഞങ്ങള് അങ്ങനെയല്ല
മാറ്റാന്ന് ല്ലേ നിങ്ങളത് എങ്ങനെയാ ഒന്ന് പറഞ്ഞാട്ടെ
ഞങ്ങടെ അവിടെ ആദ്യം പരിപ്പ് വേവിക്കും
ആഹ്
പരിപ്പ് വെന്ത് കഴിയുമ്പോ അതിലോട്ട് കഷ്ണങ്ങളെല്ലാം കൂടെ അരിഞ്ഞിടും എന്നിട്ട് മഞ്ഞപ്പൊടീം ഉപ്പും സാമ്പാർ പൊടിയും കായപ്പൊടിയും കൂടെ മഞ്ഞ ആ വെള്ളത്തിൽ തന്നെ ഇടും
ഇടുവായിരിക്കും ആഹ്
ഉം എന്നിട്ട് കുക്കറില് വേവി ഇത് അടിച്ചെടുക്കുവല്ലോ അടിച്ചു വാരുമ്പം വറ താളിക്കുമ്പോ വെണ്ടക്കയും തക്കാളിയും കൂടെ ഇട്ട് വഴട്ടും
വയറ്റും
കറിവേപ്പില കടുക് വെണ്ടയ്ക്ക തക്കാളിയും കൂടെ ഇട്ട് വഴറ്റി കഴിഞ്ഞിട്ട് ആ മിശ്രിതം അതിലോട്ട് ഇടും
ആഹ് ആഹ്
ഉം പലടത്തും പല രീതിയാ എന്നിട്ട് ഇത് എന്താ നമുക്ക് ക ആഹ് പുളി പുളി പിഴിഞ്ഞൊഴിക്കും പുളി ഇച്ചിരി പിഴിഞ്ഞിട്ട് അതിലോട്ട് ഒഴി ക്കും ഒറ്റടിക്ക് കുക്കറിൽ തന്നെ എല്ലാം നടക്കും
നടക്കൂവല്ലോ ഒറ്റയടിക്കാവൂ ഓരൊരാള് ഓരോ തരത്തിലല്ലേ
ആഹ് അതെ
ഓരോ നാട്ടില് ഓരോ മോഡലാ
ഓരോ അതെ അതെ
അഹന്നെ പിന്നെ കൂട്ട്കറിയോ
കൂട്ടുകറി
കൂട്ട്കറി സാധാരണായിരിക്കുല്ലേ കൂട്ട്കറീന്ന് വെച്ച ചേന പച്ചക്കായി കടലക്ക വേവിക്കൂലേ പൊടിമൊളക് ഇട്ടിട്ട് ങ്ങള് പൊടിമുളക് ഇട്ടിട്ട്ന്നെയാ
ആഹ് പൊടിമൊളക
എന്നിട്ട് ലാസ്‌റ്റാ കുരുമുളകിടല്
ഉം അതങ്ങനെ ഉണ്ടാക്കാറില്ല
കൂട്ട്കറിയാ അത് ഭയങ്കര ടേസ്റ്റ് അല്ലേ പച്ചടിയോ
പച്ചടിയൊക്കെ ഉണ്ടാക്കാറുണ്ട് മാങ്ങാ പച്ചടി
മാങ്ങ പച്ചടി അത് എന്താ ബീറ്റ്റൂട്ട് ആക്കും പിന്നെ കക്കിരി പച്ചടി ആക്കും പപ്പായ ആക്കും അതെല്ലാ ആക്കൂ
ഉം ഉം മാങ്ങാ പച്ചടി ഉണ്ട് പൈനാപ്പിൾ പച്ചടി ഉണ്ട് ഏത്തപ്പഴം പച്ചടി ഉണ്ട്
അതെല്ലാ എങ്ങനെയാന്ന് സംഭവം മാങ്ങാ പച്ചടി എങ്ങനെയാ പഴുത്ത മാങ്ങയാ
നമ്മള് അല്ല ചെനച്ച മാങ്ങയുണ്ടല്ലോ പഴുത്തതു അല്ല പച്ചയും അല്ലാത്ത ടൈപ്പൊണ്ട്
തത്തലി
ആഹ് ആഹ് ആഹ് ചെനച്ചത് ന്ന് പറയും ആഹ് ആഹ് മാങ്ങ അരിഞ്ഞ് നമ്മള് കടുവുമാങ്ങക്കരിയുന്നാണ്ക്ക് അച്ചാറുണ്ടാക്കാൻ അരിയത്തില്ലേ ചെറുതായിട്ട്
ആഹ് അരിയത്തില്ണ്ട് ചെറുമാതിരിയിലരിയ്ല്
ഉം അതുപോലെ അരിഞ്ഞെടുത്ത് വേവിക്കുക വെള്ളത്തി
അതെ
ഉം വെ വേവി ച്ച് മാറ്റി വെ
കക്കിരിക്കേം വെള്ള അല്ല വെള്ളരിക്കേല്ലാം വേവിക്കുന്ന പോലെ തന്നെ വേവിച്ചിട്ട് വെള്ളം മാറ്റല്
ആഹ് അതെ അതെ അന്നിട്ട് ഇതിലേക്ക് തേങ്ങയും ആഹ് തേങ്ങയും പച്ചക്കട്ക് ഇല്ലേ കട്ക് പച്ച്
ആഹ് ആഹ് ആഹ്
കട്കും പ പിന്നെ അതിലേക്ക് നമ്മള് തൈര് ഒഴിക്കും
ആഹ്
ഉം വേറെ ഒന്നു ഇടത്തില്ല തൈര്
ഞാ അഞ്ച് ഐറ്റംസ് ഇടും സാധനങ്ങള് കടുക് കറിവേപ്പില പച്ചമുളക് വെളുത്തുള്ളി ചീ ജീരകം അഞ്ച് സാധനം ഇടും ഇതില് തേങ്ങാരക്കുമോ എന്നിട്ട് തേങ്ങ ഒന്ന്
ഉം ഒന്ന് ജസ്റ്റ് കുറുകി വരുന്ന
ആഹ് അങ്ങനെ ഞാ ആക്കല് ആഹ് അതന്നെ ബീറ്റ്റൂട്ട് ഓരോ വീ ട്രൂട്ടിന് ടേസ്റ്റ് ഇണ്ടാവും അല്ലെ മതിര രണ്ടു തരം ബീറ്റ്റൂട്ട് ഇല്ലേ എന്നാ ശരിയേ ഞാൻ അങ്ങോട്ട് വിളിച്ച് നോക്ക് എന്നാ ശരി ഞാ
ആഹ്